ഹായ്
ഹലോ, പറയൂ.. എന്തെല്ലാം?
ഉം.. സുഖല്ലേ നമ്മളന്നു കണ്ടതല്ലേ കോളേജ് പഠിക്ക്‌ ന്ന സമയ കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് കണ്ടതല്ലേ പിന്നെ നിങ്ങള് വിളിക്കലൊന്നുല്ല ആ.. നിങ്ങളെ കല്യാണം കഴിഞ്ഞ് കൊറെ കുട്ടികളൊക്കെയായി യെന്നൊക്കെ പറഞ്ഞെകേട്ട്
എ.. കുറെകുട്ടിളൊന്നു ആയിട്ടില്ല മൂന്ന ണ്ണേ ആയിട്ടുള്ളു
കാ... എന്നാലുംമൂ മൂന്നെണ്ണം മൂന്നാളായീന്ന് പറഞ്ഞകേട്ട്
അ.. ആ.. വാട്സപ്പുണ്ടായിട്ടും, കോൺടാക്റ്റ് ണ്ടായില്ലല്ലോ ഹസ്ബൻഡ് സൗദിയിലാ
അതെ സൗദിയിലെന്താ പണി.
സൗദിയിലൊരു ഷോ പ്പില, നിങ്ങളെ കല്യാണം കഴിഞ്ഞില്ലേ
ന്റ കല്ല്യാണം കഴിഞ്ഞു. ഒരാളാണ്, ഗർഭിണിയാണിപ്പം, ഇപ്പ ര രണ്ടാമതുഗർഭിണിയാണ്. ആറ് മാസം
ആറു മാസായി ആ ആ
അതെ
ആ അപ്പൊ വലിയ കുട്ടിക്ക് എത്രായിപ്പോ
വലിയ കുട്ടിക്ക് മൂന്ന് വയസ് മോളാണ് ഫസ്റ്റ് മോളാണ്
ആ ആ അങ്ങനെ
ആരോഗ്യമൊന്നും കൊഴപ്പില്ലല്ലോ സുഖായിട്ടിരിക്കുന്നോ
സുഖായിരിക്കുന്നു
ഉം ഉ ഹസ്ബൻറ് എന്തായ്യുന്നെ
ഹസ്ബന്റ് ഫർണിച്ചർ ഓൺലൈൻ നായിട്ട് ഓൺലൈനിൽ വർക്ക്യ്യ്
ഓൺലൈൻ വർക്കാണ് എ ആ ആ നീ പിന്നെ പഠിക്കാനൊന്നും പോയില്ല
പിന്നെ ആ അറബി കോളേജ് പഠിച്ചിട്ടുണ്ട് അറബി കോളേജ് പഠിച്ചിട്ടുണ്ട് പ്ലസ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ടൊള്ളൂ അറബി കോളേജ് പോയിട്ട്ണ്ട് ടീച്ചർ ആയിട്ടില്ല പിന്നെ പെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു പതിനെട്ട് ഉം പതിനെട്ട് പത്തൊമ്പത് വയസ്സായതിനെ കെട്ടിച്ചിട്ട്
ആ ആ അങ്ങനെ അല്ല അറബി കോഴ്സ് എത്ര വർഷയിരുന്നു ഒരു വർഷോ രണ്ടു വർഷോ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അറബി ടീച്ചർ ആയിട്ട് അല്ലെ ഉം ടീച്ചറായിട്ട് ഇനിയും വർക്ക് ചെയ്യാലോ മ- മക്കളൊക്കെഒന്ന് വലുതയാല് പോവാലോ ആ ആ ആ ഞാനും ഇപ്പ പഠിക്കാൻ പോകുന്നുണ്ട് അന്ന് പഠിച്ചത് അവിടെ നിർത്തി ചെറുപ്പത്തി- കല്യാണം കഴിഞ്ഞഞ് ഇപ്പൊ തുല്യതടെ പ്ലസ്ടു എടു ത്തി ട്ടുണ്ട് എക്സാമാണ് അടുത്ത മാസം
അത
ചുമ്മാ വീട്ടില് മക്കളന്ന് ഉമ്മ ഉ പ്പഅവരൊക്കെ കല്യാണം കഴിച്ചിട്ട് വിടും അപ്പൊ അന്ന് മക്കള് ഏ - പഠിക്കാനും പറ്റിയില്ല ഇപ്പോ മക്കള് അവര് കുറച്ച് വലുതായപ്പോ നമുക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹം വരയും ചെയ്യല്ലോ അങ്ങനെ ഇറങ്ങിയതാ ഇനി വല്ല കമ്പ്യൂട്ടർ കോഴ്സോ എന്തെലുമൊക്കെ ചെ ചെയ്യാന്ന് വിചാരിച്ചാലേ പിന്നെ പ്രീ പ്രൈമററ്റി ടി സിയിയോ എന്തേലൊക്കെ ചെയ്യാണെങ്കിൽ ചുമ്മാ ഇരുന്നിട്ടൊന്നും ആവില്ല
ശരിയാണ് വെറുതെരുന്ന സമയം പോവൊള്ളൂ
സമയം പോളൂ നമുക്കൊന്നും ഉണ്ടാവില്ല എങ്ങനെയ ആയാലും ഇപ്പൊ ബോയ്സിനേക്കായും ഗേൾസിനെല്ലാം നല്ല പൈസ വേണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആവശ്യങ്ങള് ഒരുപാടുണ്ട് പിന്നെ ഒന്നാമത് ഇല്ല കൂടുതലല്ലേ ഇപ്പൊ അവര് വീട്ടിൽന്ന നാല് പേരുണ്ടെങ്കിലും അധ്വാനിക്കാൻ ഉണ്ടെങ്കിലും
ആ മക്കൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോ വാങ്ങിക്കൊടുക്കാന എന്തിന
നമ്മുടെ കയ്യിൽ തന്നെ വേണം നമുക്ക് ഓരോ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് കൂടെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വീചാരി തുങ്ങിയതാണ് ഇപ്പൊ മക്കൾ അത് വെച്ചാലും എന്താ ഉമ്മയ ഉപ്പ അച്ചാലും ഒക്കെ പൈസ എവിടേയും കാണില്ല കാരണം അത്രയും അത്യാവശ്യ ങ്ങളാണല്ലോ എല്ലാവർക്കും ഉള്ളവർക്ക് അല്ലാത്ത എങ്ങനെയും ജീവിക്ക
ഉം.
അപ്പൊ നമ്മുടെ അടുത്തും ക്യാഷ് വേണം മക്കൾക്ക് ആവശ്യങ്ങളുണ്ട് ഒരുപാട് അപ്പൊ അതിനനുസരിച്ച് അറിഞ്ഞാലും കൊഴപ്പില്ല നമ്മള കൊണ്ട് കഴിയുന്ന ജോലി ചെയ്യാലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയണെങ്കിൽ നല്ല നല്ല
അങ്ങനെ
ഇപ്പൊ എന്റെ ജനറേഷന് കുറ പഠിച്ചിട്ട് ഇവിടെ എത്താത്തവര് കുറെ എന്നെ പോലെ കുറേ പേരുണ്ട്.
കൊറെ ഉണ്ടോ അങ്ങനെ അങ്ങനെ കൊറെ ആൾക്കാരുണ്ട്.
ആ ഇത്രയും നിങ്ങക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കി അറബിക് പടി ബാക്കി പിന്നെ ഏതാ? അങ്ങനെയൊക്കെ ആവുമ്പോ അറിയോ പിന്നെ അവർക്കൊന്നും ജോലിയും കാര്യങ്ങളും നേടാതിരിക്കുമ്പോ അപ്പൊ അവർ കാണുമ്പോ ഭയങ്കര ടെൻഷൻ ആകും കാരണം ചിലവരൊക്കെ ഫീസ്സോക്കെ എടുത്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് കാണുമ്പോഴേ
ഈ അടുക്കളയിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുമ്പോ ഭയങ്കരമായി വിഷമം വരും പക്ഷെ അവർക്ക് ക്ക് ക്യാഷ് ഇല്ലാത്ത കൊണ്ടാണ് അവര് ശ്രമിക്കാഞ്ഞിട്ടല്ല.
ശ്രമിക്കാഞ്ഞിട്ടല്ല.
ആ മക്കള് പിന്നെ അവരുടെ ലൈഫിലേക്കാണ് മാറുകയാണ് പിന്നെ കുറച്ച് സുബോധം വരണെങ്ക കുറച്ച് കൂടി കഴിയും അപ്പോഴേക്ക് പ്രായം അങ്ങനെയ അങ്ങോട്ട് എത്തും. ഉം പിന്നെ ഇപ്പൊ നല്ലോണം പൈസ കൊടുക്കേണ്ട എവിടെങ്കിലും ഒന്നും കെ പി എസ് സി ആണ്. അത് എഴുതിയിട്ടും കിട്ടി വന്നിട്ട് നിയമനം കിട്ടുമ്പോഴേക്കും കൊറേ അങ്ങോട്ട് ഇത്തും വിദ്യാഭ്യാസം ഉണ്ടോ ചോ ണ്ടന്ന് പറയാ നമുക്ക് അതിനേ കൊണ്ട് എന്തെങ്കിലൊക്കെ ഉപകാരങ്ങൾ ചെയ്യണെങ്കിൽ അങ്ങനെയുണ്ട്. രണ്ട് സൈഡും നമ്മൾ ആ രണ്ട് സൈഡും നമ്മൾ ചിന്തിക്ക ചിന്തിക്കണല്ലോ പഠിച്ചാലും അതുകൊണ്ടുള്ള ഉപയോഗ
ഒരു പി എസ് സി ഒക്കെ കൊറെ കാലം ടൈം പിടി ആ നേരം നമ്മള് വല്ല വല്ല പുറത്തെ കടയിലും കേറയാണ
ആ പിന്നെ ഇപ്പൊ ഇന്ന് വെച്ച് ബോയ്സ് ആണെങ്കിലും ആണുങ്ങാനാണെങ്കിലും എന്തുണ്ടന്ന് അറിയോ പെ ഡിഗ്രി ഒന്നും എടുകാതെ പെട്ടെന്ന് അവർക്ക് ക ക്യാഷ് വേണെന്നുള്ളള്ളതിൽ പ്ലസ് കഴിഞ്ഞിട്ട് എന്തങ്കിലും ചെറിയ കോഴ്സ് ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ജോലി ആവുന്ന ആഹ് അങ്ങനത്തെ എടുക്ക
അതമായി ഗ്രാഫിക് ഡിക്സൈനെ പിന്നെ അതുപോലെ തന്നെ ഡിസൈനി എന്റെ ബ്രദറ് എഡിറ്റിങ് അറിയുന്ന എഡിറ്റിങ് അറിയുന്ന വ്യക്തി ആയതുകൊണ്ട് ബ്രദർ മാസംമാസം അവർ യിനം സമ്പാദിക്കണ്ട് ഈ ലോറ എന്ന് പറഞ്ഞിട്ട് ഒരു ബസിൻ്റെ കണ്ടക്ടറായിട്ട് മാസം മാസം അങ്ങനെ അവന് അവന് പറയുമ്പം എന്റെ ഇളയതാണ് അവന് വയസ്സ് പത്തൊമ്പതായിട്ടുള്ളൂ.
ഉം ഉം എന്നിട്ട് എന്താ ചെയ്യുന്നേ ബസ്സിൽ എഡിറ്റിങ് എന്തിനാ പോയിന
എഡിറ്റിങ് ഈ ഗ്രാഫിക് ഡിസൈനാണ് കോച്ചിങ് പടിക്കുന്നത് ഇത് രണ്ടും കൂടെ ഉപ്പരം കൊണ്ട് നടത്ത എത്തിക്കൊണ്ട് പോകണ്ട്.
ആ പക്ഷെ ഇപ്പ എന്താന്നറിയോ എ ഐ വന്നത് കൊണ്ട് അതിന് ചാൻസ് ഇനി കുറവായിരിക്കും. എന്റെ മോന് പഠിക്കുന്നുണ്ടായിരുന്നു എഡിറ്റിങ് കാര്യങ്ങൾ കോളേജിൽ മൊത്തം എഡിറ്റിങ് അവനായിരുന്നു ചെയ്തിരുന്നു.
ഉം ഇപ്പ എ ഐ വന്നതുകൊണ്ട് മനുഷ്യ സാധാരണക്കാര കാര്യ ക കട്ട പോകായി. അതെ
നഷ്ടപ്പെടില്ല കാരണം ജോലി ചെയ്യും കിട്ടുന്ന ഇതിലല്ലേ ആ പിന്നെ അങ്ങനെയുള്ള മേഖലകും ഒറ്റ പോകും കാരണം നമ്മള് എന്ത് ചോദിച്ചാലും ജമനിി നമ്മുക്ക് വിട്ടുതരും എങ്ങനെയാണെങ്കിലും ഒന്നന്ന് കിട്ടാതിരിക്കൂലല്ലോ എഡിറ്റിംഗ ആണ് ആ ചാജിപ്പ ഒന്ന എല്ലാം നമുക്ക് പറഞ്ഞു തരണല്ലോ
പറഞ്ഞു തരുും നമുക്ക്ൊട എന്തെങ്കിലും അസുഖം പെട്ടെന്ന് പറ
ആഹ ഇപ്പൊ എല്ലാരും ആവശ്യപ്പെടണം അതിനന്നെയല്ലേ എന്റെ മക്കള തന്നെ ഇപ്പ സ്കൂളിൽ എന്തെങ്കിലും കാര്യം പറ നേരെ വന്നട്ട് ഫോൺ എടുക്കും എന്നിട്ട് ചോയിിക്കും ഇതെന്താണ് എങ്ങനെയണ
ഉം അതേപോലെ തന്നെ സൂപ്പർനോവ എല്ലാതും സൂപ്പർ നോന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് കോച്ചിംഗ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇറങ്ങിട്ടുണ്ട് ഇപ്പൊ
അതെങ്ങനെയാ അതിനെ കുറിച്ചിട്ട് അറിയില്ല
ഒരു വൃത്തിയെ കൊടുക്കണം എന്നൊക്കെ പറയണ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാ
പ്യ എടുത്തിട്ടോ ഇപ്പ നമ്മള എന്തിനിലും ചൻ വരുന്നത്െന്ന് വിാരിച്ചട്ട് മക്ക പഠിച്ചിുണ്ടാവും അത്ാ ചാൻസ് കിുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ന്നിന്റെ വരവ് അതോട കൂടി അത അവിടെ നിൽക്കും പക്ഷെ ശുരായാണിന് നല്ലത നമുക്ക് അറിയാത്ത കാര്യങ്ങള അറിയാം പക്ഷെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും ജോലി അല്ലെങ്കിലേ ഇപ്പോ ഒരു യുവാക്കൊക്കൊന്നും ജോലി ഇല്ലാതെ കഷ ഷപ്പെടുന്ന ട പിന്നെ നാട്ടിലാണെങ്കില നാട്ടിലും ജോല മറ്റേ കൂലിപ്പണിക്കാണെങ്കിലും പങ്കാളികൾ ഇറങ്ങിട്ട് അതും പറ്റില്ല ഇതാവുമ്പോ ഇവിടെ യുവാക്കൾക്കാണെങ്കിൽ ജോലില്ല
പങ്കാളി അള വെച്ചിട്ടും അധികം വലിയ ലാഭം എന്ന് പറയാൻ മാത്രമൊന്നുമ ഇല്ല കുറ ലോഡേറ്റ് യിലോട് കൊണ്ട കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞഞ് വരുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് പൈസ കയൽ കിട്ടിയാ കിട്ടി
എിട്ട് അത് അത്രേ ഉള്ളൂ പക്ഷെ മ്മ മലയാളികളെ പണിയെടുക്കുന്നില്ല മടിയന്മാരാണ് അവര് പിന്നെ എന്ത് പണിയ എടുക്കും അവിടെയാണ് വ്യത്യാസം വരുന്നേ ഒന്നിനും കിട്ടില്ല ഇവര് എന്തിന പൈസ എന്തിനാ ജോലിക്ക് വിളിച്ചാലേ നാല് പ്ര ശ ച വിളിച്ചാൽ അവര് വരില്ല അപ്പൊ വീട്ടിലൊക്കെ ആുമ്പോ അങ്ങനെ അവ അടൊക്കെ പറിക്കാനൊക്കെ വിളിക്കേ അപ്പൊ ഇവരൊന്നും വരില്ല ഈ ലാസ്റ്റ് ഉപ്പ് തടമ്പോ പങ്കാളിെ പോയിട്ട് വിളിക്കും അപ്പൊ അവര് പെട്ടെന്ന് വരും അതും പെട്ടെന്ന് തീരും അവ അവര് രണ്ടു ദിവസം എടുക്കുന്നത് ഇവരെ ഒരു ഉച്ച വരെ എടുത്താൽ തീരും അങ്ങനെയൊരു വ്യത്യാസമുണ്ട് അവരെ കൊൊണ്ട് ചെറിയ ക ഇതില് പോലും അവര് കേയറിയിട്ടെടുക്കും പക്ഷെ നമ്മളെ മലയാളികൾക്ക് അതിനന് പറ്റില്ല അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ ഇപ്പ നമ്മള് മലയാളികക്ക് ബോധം വരുന്നുണ്ട് ബങ്കാളികൾ വന്നിട്ട് ഇങ്ങെ നിറഞ്ഞൊഴക്കുമ്പോ അവർക്ക് ജോലി ഇല്ല ുള്ളത് കാണുമ്പോഴേ
ഉ
എല്ലാം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയും കാര്യങ്ങള ഒക്കെ തന്നെയാണ് എവിടെയും
ഓ
ഇനിപ്പ ഇവിടുന്ന് അങ്ങോട്ടുള്ളല്ല ജീവിതങ്ങളും അങ്ങനെ ആയിരിക്കും എന്താലും മെച്ചപ്പെട്ടന്ന് ആഗ്രഹിക്കാല്ലോ അതപ്പ നമുക്കൊ ൻ പറ്റ നമ്മള് നമ്മളായിട്ടുള്ളത് കാര്യങ്ങ ചെയത് വക്ക അതല്ല
അത അതല്ലേ പറ്റുള്ളൂ ശരിരിക്കും നമ്മളെ കൊണ്ട് അതായ അറ്റുള്ളൂ
ഉ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കായിട്ട് കരുതി വെക്കയാ എന്തേും ജോലി കാര്യങ്ങളൊക്കെ ചെയരിയാണെങ്കില് എന്തല്യാണം പിന്നെ
അതെ.
ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണം കഴിച്ചു. പൂന്തൽക്കറിയും മുട്ട ഫ്രൈ
രണ്ടും കൂടെ ഒരുമിച്ച് കഴിയ്ക്കും ആ
ഹ്മ്
രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റുവോ? മീനും മുടിയ, പണ്ടൊക്കെ പറയുന്ന കേക്കാം. ഇവിടെ ഉമ്മ പറയും. മീനും കൂടെഒരു മിച്ച് കഴിക്കാൻ പറ്റില്ലന്ന് ഇപ്പൊ പിന്നെ അങ്ങനെയന്നല്ല
ഇപ്പ അങ്ങനൊന്നൂല്ല. അത് കറി ആക്കിട്ടല്ലേ.
ആ ആ
മറ്റേത് മുട്ട പൊരിച്ചിട്ടല്ലേ?
അതല്ല, അന്ന് വച്ച് എന്തെന്നറിയില്ല. ഇവിടെ ഇപ്പോഴും പറയും ഉമ്മ. ഉമ്മ
ഒന്നെങ്കില് ഓംളയ് ഓം ലേയ് അല്ലെങ്കില് ചൊവന്ന ഉള്ളിയൊക്കെ ഇട്ടൊണ്ട് നൈസായിട്ട് അരിഞ്ഞോണ്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പം ആദ്യം ചൊവന്നുള്ളി വാട്ടീട്ട് ഞങ്ങളങ്ങനെ ഉണ്ടാക്ക
അല്ല നമ്മള് പൊരിക്കലല്ലേ മുട മുട്ട പൊരിക്കല്ലേ മറ്റേ മുട്ട ഫ്രൈ ആക്കുവല്ലേ? മറ്റെ ഉള്ളിയൊക്കെ ഇട്ടിട്ട്, പച്ചോളകൊക്കെ ഇട്ടിട്ട്, എങ്ങനെയാണെങ്കിലും നമ്മ പറയാ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കണ്ടാന്ന് പറയും. മക്കൾക്കാണെങ്കി മീനേ പറ്റില്ല. അമ്മുക്കാണെങ്കി പിന്നെ പറ്റും. അങ്ങനെയാണ് അവര്. അങ്ങനെ കാര്യങ്ങള് മാത്രെ അവർക്ക് പറ്റുള്ളൂ. പറ്റ്
മക്കളൊക്കെ എത്രേലാ പഠിക്കണ?
ഒന്ന് രണ്ടില് നാലില് ഒന്ന് മൂന്നില് ഒന്ന് ഒമ്പത് ഒന്ന് ഡിഗ്രി. അഞ്ചു വയസ്സിന് ഡിഫറന്റ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ആ പിന്ന
വൈകുന്നേരം എന്താ ചായക്കടി ഉണ്ടാക്കല്? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കില്?
അങ്ങനെയൊന്നൂല്ല. ജ്യൂസധികം മക്കള് സ്ൂട വരുമ്പോൾ വല്ല ജൂസ് അതിലേക്ക് വല്ല സ്നാക്സ് എന്തങ്കലൊക്കെ ഉണ്ടും ഉള്ളിവട അല്ലെങ്കിൽ ആ പഴം ഉണ്ടെങ്കി അവൽമിൽക്ക്. ഇപ്പൊ തണുപ്പായതോണ്ട് പിന്നെ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എന്തെങ്കിലും ക്കായിട്ട് ഉണ്ടാക്കി. ഇന്നല്ല മസാല ദോശ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് അങ്ങനെ എന്തേലല്ലേ മറ്റേ ബേക്കറി ഐറ്റംസേ പറ്റൂള്ളല്ലോ. മറ്റേതൊന്നും അവർക്ക് വായിലൂടെ എറങ്ങില്ല. ഉം അല്ലെങ്കി നമ്മള്
നമ്മളൊന്നെങ്കി മുട്ട പതി അല്ലെങ്കി ശരി. മുളക് എന്തേലും കൊണ്ടുവരും
ആ ആ ടൗണില് അടുത്തായിരിക്കും ല്ലേ ഞങ്ങള് കുറച്ച് പക്ഷേ ഗ്രാമ പ്രദേശങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്
അതെ പാലം പണി. പാലം പണി ആയോണ്ട് ഈ പറഞ്ഞ പോലെ, കൊറേ പോവാൻ പറ്റൂല. അങ്ങനൊക്കെ ഒരു
ആ ഞങ്ങത്തെ ഒരു ഗ്രാമപ്രദേശാണ്. കൊറച്ച് കൊറേ ടൗണിന്ന് ഇങ്ങടെ പോവാ
അട്ടപ്പാടി പോലായിരിക്കും. ല്ലെ
അത്രയ്ക്കങ്ങട് അട്ടപ്പാടിക്കെത്തണ്ട. അതിന്റെക്ക